ഹലോ
ആ ഹലോ കേക്കുന്നുണ്ടോ?
ആഹ കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ടവിടെ കാലാവസ്ഥക്കെങ്ങനെയാ? മയണ്ടോ?
ഇവിടെ മഴയില്ല ഇവിടെ നല്ല വെയിലാണ്. ഈ ഇല്ല വെയിലാ വെയിലായിട്ട് പൊറത്തിറങ്ങുമ്പോളേ ക്ക് തലക്കറക്കം ഒക്കൊയ ആണോ? മ മഴ പെയ്യുന്നുണ്ടല്ലേ മഴ പെയ്യുന്നുണ്ടല്ലേ?
ആ ഇ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പ നല്ലൊരു അന്തരീ ശാ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടി രിക്കുവാണ്. മു
ആഹാ ഇവിടെന്നാ പിന്നെ മഴയേല്ലട്ടോ. ഓ ഇവിടെ മഴന്ന് പറയുന്ന സംഭവംഇല്ല. ഇല്ല ഇവിടെ ഒന്നോ രണ്ടോ ദിവസം ആ
ഇന്നലെ ഇന്നലെ രാവിലെ എങ്ങനെ മഴ പെയ്തു നല്ല മഴ പെയ്തു പെരുന്നാളെക്കെഅല്ലായിരുന്നോ?
ആ പെരുന്നാളൊക്കായപ്പോ പിന്നെല്ലാർക്കും അങ്ങോട്ടുങ്ങോട്ടും പോണോല്ലോന്ന് വിചാരിച്ചിട്ടാ.
ആ പിന്നെ മഴ പോയി. അപ്പൊ ഞങ്ങള്ചാരിച്ചു വേ എന്താണ് കാലാവസ്ഥക്കെ മാറി മഴ കാലക്കായിട്ടുണ്ടാ എന്ന് വിചാരിച്ചു എല്ലാരും പക്ഷെ ഒരു പത്ത്മണിയൊക്കെ ആയപ്പോത്ത് നല്ല വെയില പിന്നെ ഇതുവരെ മഴ പെയ്തില്ല ഇപ്പൊങ്ങനെ ചാറ്റൽ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട്.
ഓ ഇവിടെ മഴ എന്ന് പറയുന്ന് അഞ്ചാറ്സം മുമ്പ് ഒന്ന് വൈയ്ന്നേരം പെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നല്ല രസ ണ്ടായിരുന്നു രാത്രി കിടന്നുറങ്ങാനൊക്കെ. ഇപ്പൊ പിന്നെ പയങ്കരമായിട്ട് വെയില് വന്നിട്ട്റൂ റൂമിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല.
റൂമിന്റെ ഹാ ശെരിയ പയ്ങ്കര ശുന്ദാ റെക്കോർഡ് ചൂടല്ലായിരുന്നോ ഇപ്രാവശ്യം? നി അതേനുസരിച്ച് മഴേ പെയ്യുവോ? അറിയില്ലട്ടോ.
മഴ പെയ്തിട്ടുണ്ടേ ഇനി വെള്ളപ്പൊക്കവായിരിക്കുന്നതോന്നേലേ.
ആ അത് അങ്ങനത്തെ വെയിലാണല്ലോ അറച്ചിട്ടുണ്ടായിരുന്നത്?
അതെ മഴ പെയ്യാൻ തൊടങ്ങിയ പിന്നെ വെള്ളപ്പൊക്കം. മഴയില്ലെങ്കി ഭയങ്കരം എന്താണ് ചുട്ട്പൊള്ളുന്ന രീതില് ഉം
നല്ല മഴ പെയ്യു ആരിക്കു. ഇന്നലെ നല്ല മഴ പെയ്തു രാവിലെ നല്ലൊരു മഴ പെയ്തു.
ആ എങ്ങനെയാപ്പോ? ആ എന്തൊക്കെ ചെയ്യാ രാവിലെയൊക്കെ? ഫ്രീ ടൈമ് ഒക്കെ കിട്ടുമ്പോ എന്താ ചെയ്യാ?
ഫ്രീ ടൈമ് കിട്ടുമ്പം എന്താ ഒന്നും ഇല്ല ഇതുപോലൊക്കെങ്ങനെ ഫോണൊക്കെ കണ്ടിരിക്കും.
ഫ്രീ ടൈം കിട്ടാറില്ലല്ലേ?
ഫ്രീ ടൈമ് കിട്ടലങ്ങനും മൊബൈലൊക്കെ ഒന്നും കണ്ടിരിക്കും. അങ്ങനെയൊക്കെ എന്തെങ്കി എന്തെങ്കിലും യൂട്യൂബിലൊക്കെ എന്തെങ്കിലൊക്കെ ആട്ട് ഒന്ന് കണ്ട അങ്ങനെയൊക്കെ ഓരോരോ കാര്യമായ വെയ്യ്ണുണ്ടു തോന്നുന്നുട്ടോ. പൊറത്ത് മഴ പെയ്തോണ്ടിരിക്ക്ണ്ട്.
ആ ഡ്രസ്സൊക്കെ പൊറത്താണോ?
പെയ്യുന്നുണ്ട്. ങ്ങള്പറഞ്ഞോളൂ.
അതെ
ഞാന് ആലല്ട്ടതൊക്കെ ഒന്ന് തോരട്ടതൊക്കെ ഇങ്ങനെ എടുത്തോണ്ട ഇരിക്ക്യ. പെട്ടെന്നല്ല മഴ പെയ്തത് രാവിലെ അലലിട്ടതാ ഇട്ടതാണ്.
അതെ അതിന്റെ കാര്യവ ഡ്രസൊണക്കുന്ന കാര്യവൊക്കെ വരുമ്പളാണ് മഴ പെയ്യു
ആ മെഷീന്ഉള്ളത് മെഷീൻലിട്ട് ഒണക്കിട്ട് പിന്നെ നമ്മള് എന്താ ചെയ്യ അത് പിന്നെ അമ്മള് ഫാനിന്റെ ചോട്ടിലൊക്കെ കൊണ്ടൊയിട്ടുടു അങ്ങനൊക്കെങ്ങനെ മെഷീനിലിട്ടാലും ഒന്നായിട്ട് നല്ലോണൊന്ന് ഒണങ്ങി കിട്ടൂലല്ലോ?
ഞങ്ങക്ക് പിന്നെ വെയിലായൊ ഞങ്ങക്ക് വെയിലായോണ്ട് ഡ്രസ്സ് പുറ ഡ്രസിന്റെ കളറൊക്കെ പോകും. അതുകൊണ്ട് പിന്നെന്താണ് പൊറത്തിടാനും പറ്റത്തില്ല. ഉം നമ്മള് ഡ്രസ്സൊക്കെ ഉള്ളിലിട്ട് ഉണക്കലാണ്.
ഉള്ളിട്ട് ഉണക്കല്ലേ പൊറത്തൊക്കെ കൈയ്യൂലായിരി
പൊറത്തിട്ട്ട്ടുണ്ടേ പിന്നെ വെയില് കാര കാരണം ഡ്രസ്സിന്റെ എല്ലാ ക്വാളിറ്റിയും പോവും. ഇങ്ങനെ കളറൊക്കെ പോയിട്ട് പിന്നെ ഡ്രസ് ഒന്നിനും കൊള്ളത്തുണ്ടാവൂല്ല.
അതെ ആഹ അതായിപ്പ ഞങ്ങളങ്ങെ എപ്പോഴും ഡ്രസ്സ് വാങ്ങണ പണില്ലേ. പെരുന്നാളായാലും, കല്യാണായാലും അല്ലാത്ത സ്കൂള് അങ്ങനെ ഇങ്ങു ഇത് പറഞ്ഞ എപ്പോഴും ഡ്രസ്സ് വാങ്ങണ ഒരു പണിയന്നെല്ലൊള്ളു.
ആഹഹ ഹാ.
പല മോഡല ആയിട്ട് ഓരോ മോഡലർങ്ങുമ്പോ ഓരോ മോഡല അങ്ങനെ ഡ്രസ്സ് വാങ്ങ. അതന്നെല്ലേ ഇപ്പത്തെ പണി. കളറ് പോകാനൊന്നും ഒഴിവുണ്ടാവൂല്ല.
ആ ഹഹ അത് ശരിയാ. ആഹ.
ഇന്നലെ പെരുന്നാളായതോണ്ട് അലക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലേന് രാവിലെ. അല ക്കിട്ട്ണ്ടങ്കി അതൊര് പണിയാവൂ ചാര് വചാണ്ട് പിന്നെ അത് അലക്കാന നിന്നിട്ട് ണ്ടായിന്നില്ല ഇന്ന് ഒരുപാട്ണ്ട് ആനക്കെ ഉണ്ടായിട്ട് ഇപ്പൊ മിഷീന്ക് രാവിൽ തന്നെ അങ്‌ട്ടാണ്ട് അലക്കിട്ട് ച്ചിക്കിട്ട്ണ്ടാ രാവിലെ തന്നെയെണീചപ്പ അതേ
നൊക്കെ ഉള്ളോണ്ട് പിന്നെ കൊറേ ഒരു വിതമുണ്ട്ല്ലേ ന്നാപിന്നെ എല്ലാം കൂടി അലക്കാൻ ഉം.
അലക്കിയിട്ട് ഇപ്പൊ മഴ പെയ് ഇ ന്നലോ ഒണങ്ങിണ് ട്ടോ. സംഭവങ്ങളൊക്കെ ഉണങ്ങിട്ടുണ്ട് ന്നന്നായിട്ട് ഒൺങ്ങിട്ടുണ്ട്. ആ എടുത്ത് കഴിഞ്ഞു അകത്ക് കേറട്ട അങ്‌ന്.
ആഹ.
ഇഡിയൊക്കെ പൊട്ടുണ്ട് പൊട്ടു ണുണ്ട് ഇടി മൊയങ്ങുന്നുണ്ട് അറ്യാ. ഞാനാണെങ്കി വീട്ട്ല് ഒറ്റക്കായി ചെയ്ത്. ക് ഇടി ഭയങ്കര പേടിയാ ഇടി മിന്ന ലൊക്കെ ഭയങ്കര പേട്യാ.
ആഹ ഹ.
ഒറ്റക്കാവുമ്പൊട്ടൊ കുട്ട്യോള് ഒക്കെ ഉണ്ടാവുമ്പൊ പിന്നെ അതില്ല.
ആഹ.
ഉം. അരൊക്കെ കോള്ങ്ങനെ വെര്ന്ന് എന്താ ന്ന്ട്ടന്താണ്. പിന്നെന്താ കാലാവസ്ഥ എ പറഞ്ഞമാതിരി ഇനി മഴ എങ്ങനെ ഇനിയിപ്പോ മഴ പെയ്തിട്ട്ണ്ടെങ്കി ഒരു ഒഴിവു ഉണ്ടാവൂല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കും.
അതാ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്താണ് ആ ഞാ ഇടെ വെള്ളത്തിനൊന്നും കുഴപ്പില്ല ആ വെള്ളത്തിന് കുഴപ്പില്ല അവിടെ എങ്ങനെയാ?
ഇവിടെ ഇഷ്ടംപോലെ വെള്ളണ്ട്. വെള്ള നമ്മള് പാടത്ത് കിണറൊക്കെ കുഴിച്ചിട്ട് പാടത്ത് കിണർ കുഴിച്ചാണ്ട് നമ്മള് അവിടുന്ന് മോ ട്ട്ർഇങ്ങണ്ട്‌ വച്ചക്കാണ് അങ്ങ നമക്ക് ഇഷ്ടംപോലെ വെള്ളാണല്ലോ.
ഓക്കെ ആ് ഇപ്പൊ ചെല ഭാഗത്തൊക്കെയാണ് അങ്ങട്ടും വെള്ളം ഉണ്ടാവില്ല അത ഭയങ്കര പ്രശ്ന
ആഹ് അപ്പൊ സ്കൂളില്ലാത്തോണ്ട് നല്ല ചെലവാ വെള്ളത്തിന് നല്ല ചെലവാ രണ്ടായിരം ലി റ്ററ് വെളൊക്കെ നമ്മുടെ ടാങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ആവുമ്പത് അത് കഴിയും. വരിങ്ങനെ തുറ. ഓരോന്ന് തൊറക്കും പിന്നെ നമ്മള വ്ടെ ഒരു ടാങ്കി. കെട്ടിട്ടുണ്ട് ഓരൈല് നീന്തി കളികും ഐ അയ്ല് കൊക്കെ അടിച്ചിട്ടേ പിറ്റേന്ന് അത് ഒയിവാക്കും ആ വെള്ളം ഒയിവാക്കും പിന്നിം അത്. പിന്നിം വെള്ളം നെർക്കല്ലേ വെള്ളത്തിന് നല്ല ചെലവാ.
അപ്പൊ ഇങ്ങനെ മഴ പെയ്യുമ്പോ അവിടെ വെള്ളം കയറുന്ന ചാൻസ്ഉണ്ടോ?
അല്ല മയ പാടത്തെ നന്നൂറ് മീറ്റർ അപ്പുറത്താണ് നമ്മുടെ കിണറ് പാട ണർത് താഴത്താണ് പാഠം നമ്മൾ കുറച്ച മുകളിലാണ്. ലേശം മുകളിലാണ് വെള്ളം ഇത്‌ വരെ കേറീട്ടില്ല ഇവിടെ അതിന്റെ അടിലെ. കേറേങ്ങെ എത്രആയലുംകേറൂല. അവ്ട്ത്തെ വീടൊക്കെ മുങ്ങണം അപ്പള ഇവിട്ത്തെ ഇവിടടൊക്കെ കയറള്ളൂ വെള്ളം. വീടൊന്നും മുങ്ങിട്ടില്ലത് വരെ വീ ഇന്റെ അരക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അരഭാഗൊക്ക ആയിട്ട് സ്വിച്ച് ബോർഡിന്റെ അവിടേക്ക ആയിട്ട് കഴിഞ്ഞ പ്രാ വശ്യം പ്രളയത്തിലൊക്കെ വെള്ളം കേറിട്ടുണ്ട്.
ഓ വെള്ളം കേറിയായിരുന്നല്ലേ. ആഹ് നമ്മടെ പിന്നെ ഒരു മലേന്റെ മലേന മേലേയായണ്ട് അങ്ങനെ വല്യ
ആഹ് ഒരു വീടൊക്കെ മുങ്ങിട്ട്ണ്ടെങ്കില് നമ്മളെവടക്ക് റോട്ടിലേക്കെ വള്ളെത്തൊള്ളൂ അത്രക്ക് ഹൈറ്റിലാണ് നമ്മൾ നിക്കണന്നത് താഴത്തെ വീടൊക്കെ മുങ്ങിയിട്ട് നമ്മൾ വീടിന്റെ അടു എതായാലും വെള്ളം അത്രയ്ക്ക എത്തൂല.
ഓക്കെ ആഹ്ഹ.
ഓ
ഓഹ്
നിങ്ങക്കെങ്ങനെണ് പാടത്തിന്റട്ത്താണോ വീട്?
ആഹ് നമ്മുടെ കുറച്ച് ഇതേപോലെ തന്നെയാണ് കുറച്ച് താഴെയാണ് പാടം വരിക. നമ്മുടെയും കിണറ് അവിടെ ഇങ്ങനെ വരിക.
അവടെണ് അവ്ട്ന്നാണ് ലെ വെള്ള ടിക്ക് വെള്ളാണ് മെയിന് വേ ണ്ടത് വേറെന്നുഅല്ല.
അതെ വെള്ളൊക്കെപ്പൊ വെല കൊട്ത്ത് മേടിക്കുന്ന ആഹ് വെല കൊട്ത്ത് മേടിക്കുന്ന
ഹലോ ഞാൻ ഞാനൊക്കെ ചെറിയ കൂട്ട എന്റെ നാട്ടിലൊന്നും വെള്ള ഇല്ലാത്ത നാടാ. വെള്ള ഇല്ലാഞ്ഞിട്ട് ഞങ്ങള് വെള്ളം ഇല്ലാകേണ്ടത് രണ്ടു കിലോമീറ്റർ അപ്പുറത്തൊക്കെ പോയിട്ട് ഈ പ്രസവയാലും കല്യാണ ആയാലും ഒന്ന് മരി പ്പായാലും എന്തായാലും വെള്ളം കൊണ്ടുവരിഅ. ഒരു കൂട്ടരു വെള്ളം ഒരു കൂട്ടരു വെള്ളം കൊണ്ടുവരാനായിട്ട് അങ്ങട് പോകും. മറ്റേ കൂട്ടരു വെള്ളം പകുതി ഇത് വാങ്ങിട്ട് ഇങ്ങനെ ഒഴിക്കുക അങ്ങനെ ഒരു ജലനിധീന്റെ വെള്ള ഉണ്ടല്ലോ അത് വന്നതി ശേഷമാണ് ഞങ്ങളുടെ നാട്ടില വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതായത് ഇപ്പോഴും അങ്ങന തന്നെയാണ് കേട്ടോ.
ആഹ് ഹാ
കിണർ കുത്തിട്ട് വെള്ളം കാണൂല അവിടെ അപ്പൊ ആ റേ വെള്ളം കോയൽ കിണർ അടിച്ചാപോലും വെള്ളം കാ കാണുല്ലാ
ആണോ?
ആഹ് കാണൂല അങ്ങനെയാണ് ചില സ്ഥലത്തൊക്കെ ഇപ്പോ തോ ഒരു കുറച്ച് അടിഭാഗ ത്തൊടോ ന്ന് കെ കൊഴൽ കെണറട്ച്ച പൊ വെള്ളം കണ്ടപ്പോ അതിന്നാണ് പ്പെല്ലാരും ഇല്ലാത്ത വീട്ട്കാരൊക്കെ അവട് ന്നാണ് വെള്ളൊക്കെ കൊണ്ട് വരല്.
ഉം ഉം
പിന്നെ ആഹ് അങ്ങനത്തെൊ ഒരുതനെയ അത് ചെറുപ്പത്തിലൊക്കെ കുളിക്കാനൊക്കെ കുളത്തക്കരുന്നു മദ്രസും സ്കൂൾക്കൊക്കെ പോണ സമയത്ത് കുളത്തിൽ ലോട്ടായിരുന്നു കുളിക്കാനൊക്കെ രാവിലെ പോവും സുബഹിക്ക്ണ്ടല്ലോ ബാങ്ക് കൊട്ക്ക്ണ സമയം നോക്കിട്ട് ഞങ്ങൾ പോ പോയിട്ട് പിന്നെ മദ്രാസ സ്കൂളുക്കേ ഉണ്ടാവല്ലോ പിന്നെ വൈകുന്നേരം വന്നി ട്ട് വെള്ളം കൊണ്ടോരും വെ മ്മ ഇമ്മമാരെക്കെ വെല്ല്യ കുട്ട്യളായിട്ട്ണ്ടെങ്കി നമ്മളെനല്ലേ ജോലി ചെയ്യാ അന്നൊക്കെ ഇപ്പൊ ഒന്നും ജോലി ഇല്ലല്ലോ ഇപ്പൊ വീട്ടിലിങ്ങനെ ഇരിക്ക ഫ്രീ യുവുമ്പത്പോലെക്കെ എന്തെങ്കിലൊക്കെ ജോലിക്കൊന്നും പോവല്ലില്ല.
ആഹ് ജോലിക്കൊന്നും പോവില്ലല്ലോ.
ഇല്ല ഇല്ല.
വീട്ടി തന്നെ ഇഷ്ടംപോലെ ജോലിയാണ്ടല്ലോ ഉം.
ഇപ്പ എന്തെങ്കിലൊക്കെ ജോലിക്കിട്ടാണെ ഇൻക്ക് ഇഷ്ടാണ് പോവാന് പ്പൊ ഇന്റെ അനിയത്ത്യൊക്കെപ്പോ ടീച്ചറായിട്ട് കേറി മോണ്ടി കേറിട്ട് ടീച്ചറായിട്ട്ക്ക ക്കേ കയറിപ്പോ വെല്യനിയത്തി രണ്ടാമത്തെ അനിയ വല്യ അനിയത്തിക്കെ പോയി.
ആഹാ
ഓൽക്ക് ഇപ്പൊ എല്ലാർക്കും ജോലി കിട്ടുല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഉണ്ടാവുമല്ലോ ഇപ്പൊ കാരണം ഇപ്പ പെണ് ആണുങ്ങൾക്കും പെണ്ങ്ങൾക്കും ജോലി ഉള്ളത് കൊണ്ട്ക്കൊക്കെ കുട്ടികളൊക്കെ അവിടെ ഇവിടെക്കെ ആക്കിട്ടൊക്കെ ഇങ്ങനെ
ഉം
പോവാനണ്ടോല്ലേ
അത് ശരിയാ ജോലിയൊക്കെ ഇല്ലെങ്കിലും അല്ലേ ആ കുഴപ്പൊന്നുല്ല സമയം ഇങ്ങനെ ക്കോളുംജോലിക്ക് പോയിട്ടുണ്ട പിന്നെ സമയത്തിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വെറുതെ ഇരിക്കണ്ട വീട്ടലല്ലേ ആഹ
ജോലിക്കൊക്കെ പോവാനുള്ളക്കാവുമ്പോ രാവിലെ ആവുമ്പോ പണികളൊക്കെ വേഗം കഴിച്ചല്ലോ എന്നിട്ടല്ലേ ജോലിക്കൊക്കെ പോവാ പറ്റ വീട് സ്വന്തം വീടക്ക അ അങ്ങന ആയിരിക്കും വീട്ടില ആളുകൾ ഉണ്ടെങ്കിൽനോക്കൊക്കെ എടുക്കാനൊക്കെ മടിയായിരിക്കും ഓരോ അവരെ ഒരു ഓടി കഴിച്ചിലാവും. വീട്ടിലുള്ളതല്ലന്നെ എടുക്കണ്ടി വരും.
ആ
ആയിരിക്കുവല്ലോ
ആഹ്
ഇയ്ക്കൊര് ആടുണ്ടായിരുന്നു അത് ഇവടെ എവിടെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ? മഴങ്ങനെ പാറ്റ്ണ് ണ്ട്.
ആ ആ
എന്തൊക്കെയാണ് അമ്മ വെച്ചേനൊക്കെ അവിടെ?
അമ്മ അച്ഛനും പപ്പ പൊറത്തു പോയി. അമ്മ ഇവിടെ ഉണ്ട്.
അവിടെ ഇണ്ടോ? ചേട്ടത്തി വന്നോ? ചേട്ടത്തിക്ക് ഇപ്പ ജോലിണ്ടോ? നിക്കൊന്നുംണ്ടാവൂലല്ലേ ജോലിയൊക്കെ? ആറ് മണി ആവൂലേ വരണെങ്കില്
ആറോണിക്കയാവും
ചേച്ചി ചേട്ടനിണ്ട